എനിക്ക് കേൾക്കാം എന്തുണ്ട് വിശേഷം
സുഖമായിരി
മഴയുണ്ടോ
രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു
ഓ അതെയോ
ആ
അതവിടെ പകലൊക്കെയോ
പകൽ ഇന്നലെ മഴയില്ലായിരുന്നു ഇടയ്ക്കൊക്കെ ഒന്ന് ചാറി രാവിലെയൊക്കെ ഉച്ച കഴിഞ്ഞൊന്നും അങ്ങനെ മഴയില്ലായിരുന്നു വൈകുന്നേരം ആയിക്കഴിഞ്ഞ് ഒരു രാത്രി ആയിക്കഴിഞ്ഞപ്പം മഴ പെയ്യാൻ തുടങ്ങിന്നെ ഇപ്പം ഇല്ല ഇപ്പൊ മഴയില്ല
ഇനിപ്പോ രാവിലെ എന്തൊക്കെയാ പരിപാടികള്
രാവിലെ എണീറ്റ് വന്നതേ ഉള്ളു രാവിലെ ഇങ്ങനെ കാപ്പിടാൻ പോവുന്നു
ഓ
പുട്ട് വല്ലോം ഉണ്ടാക്കണം
കഴിക്കാൻ ഉണ്ടാക്കുന്നത്
പു ആ പുട്ടുണ്ടാക്കണം എന്താ അവിടെന്താ കഴിക്കാൻ
ഇവിടെ ഞാനേ അരിവെള്ളത്തിലിട്ട് വെച്ചിട്ടണ്ട്
ആ
അപ്പൊ ഈ നീർദോശാന്ന് പറഞ്ഞിങ്ങനെ കേട്ടു ഓരോരുത്തർ പറയണത്
ആ ഹ ഹ
അപ്പൊ നമ്മള് പച്ചരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എഴുന്നേക്കുമ്പോ അത് അരച്ച് ചൂടുന്നതാണ് നിർദോശ
ഓ അപ്പം തന്നെ അരച്ച് അപ്പത്തന്നെ ചൂടുന്നോ
ആ അപ്പം തന്നെ ചൂടും വേറൊന്നും ചേർക്കത്തില്ല ഉപ്പ് മാത്രം അത് അങ്ങനെയാണ് അത് അപ്പൊ അവര് പറഞ്ഞു അവർക്ക് ഉഴുനൊന്നും അവര് അനാ ഒത്തിരി ഉപയോഗിക്കുന്നവരല്ല
മം
ഞാനത് ചെയ്തട്ടില്ല ഞാനൊന്ന- ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അതുകൊണ്ട് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്
അത് ശെരി അന്നിട്ട് അത് അരക്കണം ഇനിപ്പോ അല്ലേ
അത് മിക്സില് യിട്ട് നല്ലോണം അരച്ചെടുക്കും
ഹ ഹ
അപ്പൊ അത് അപ്പത്തിന്റെ ഒത്തിരി ഓവറല്ല ഇച്ചിരി വെള്ളം പോലെന്നൊക്കെ അവരെന്നോട് പറഞ്ഞേ
ആ
വെള്ളത്തിന്റെ പരുവത്തില്
ആഹ അങ്ങനെ അരച്ചെടുക്കും ഉം
അപ്പൊ അങ്ങനെ അരച്ചെടുത്തിട്ട് ഇന്ന് ചിക്കനുണ്ട് ഇച്ചിരി അപ്പ ചിക്കനും കൂ ത്തി ഉണ്ടാക്കയാണെങ്കിൽ കഴിക്കാനും നല്ലതല്ലേ
ആഹ അത് ശെരിയാ
അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുവയാണ് പിന്നെ ചോറ് വെച്ചിട്ടില്ല ചോറ് പിന്നെ വെക്കാൻ പോണം
ഉച്ചക്ക് തേക്കിട്ടുള്ളതോ
ആന്ന് രാവിലെ വെച്ച പിന്നെ വൈകിട്ട് വെക്കലില്ല
ആ ഞാനെല്ലാം തു പല സമയത്താ രാവിലത്തേത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ കുറെേ കഴിഞ്ഞാൽ ഉച്ചയ്ക്കെതേത് അത് കാരണം എനിക്ക് എപ്പോഴും പണിയാ
അങ്ങനെ പണിയ എനിക്ക് അങ്ങനെ പണിയാൻ പറ്റില്ല എന്താന്ന് പറയട്ടെ എനിക്ക് പറമ്പിലൊക്കെ പോണം പറമ്പ് ഉണ്ട് അ നമുക്ക് അത്യാവശ്യം ചെറിയ പനികളൊക്കെ എപ്പോഴും കാണും അപ്പൊ അടക്കളിൽ തന്നെ നമ്മൾ പണതുകൊണ്ടിരുന്ന് നമ്മുടെ പണി നടക്കത്തില്ല
ആ ഹാ
പിന്നെ നമ്മൾ കറില്ലെങ്കി അഡ്ജസ്റ്റ് ചെയ്തന്തെലുമൊക്കെ കറി കൂട്ടി അങ്ങനെ കഴി ചിലപ്പ സാമ്പാർ വച്ചതുകൂട്ടി അഡ്ജസ്റ്റുചെയ്ത് നിങ്ങൾ കഴിച്ചോളൂ
ആഹ അത് ശരി അത് നല്ല കാര്യ
അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ പുറം നടന്നാലും എനിക്ക് ചിലപ്പമൊക്കെ ഞാൻ കറി ഉണ്ടാക്കാൻ മടിച്ചിരിക്കും പിന്നെ ഇച്ചിരി വഴുതനങ്ങ ഉം കാ പാവക്കും ഉള്ളീം ചോന്നുള്ളിയൊക്ക കൂടി തീയലുണ്ടാക്കിയാലോ ആലോചിക്കുന്നുണ്ട്
ഉം തോട്ടോ ണ്ടോ അല്ല പച്ചക്കറി തോട്ടോണ്ടോ
പച്ചക്കറിയല്ല ഞങ്ങക്ക് പറമ്പ്ണ്ട് ഞങ്ങൾക്ക് കാപ്പി, കുരുമുളക്, കൊക്കോ, ഏലം, ജാതി, കൊടംപുളി അങ്ങനെള്ള കൃഷികളൊക്കെ ണ്ട്
ആ പച്ചക്കറി ഉണ്ടോ കൂട്ടത്തി
പച്ചക്കറി നമ്മുടെ പറ നമ്മൾ താമസിക്കുന്ന വീട്ടില് അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചമുളക്
ആ അങ്ങനെയൊക്കെ വെക്കും ആ അത് നല്ല അത് മതിയല്ലോ നല്ല കാര നമുക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ കിട്ടും
പിന്നെ മൊളക് കൃഷി ചെയ്യ്ന്ന്ണ്ട് മൊളക്
മുളക് ആഹ്
മാലിമുളക്
അയെന്തുവാ?
കേട്ടിട്ടിണ്ട മാലി
ഇ ആഹാ ഉണ്ടമുളകെന്ന് കേട്ടിട്ടുണ്ട്
അത് നമ്മൾ കുറച്ച് തിപ്പ അതിന് കോടാലിമുളകെന്ന് പറയും അത് കൊറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്
ആഹ്
അപ്പൊ അതിന്റെ ചുറ്റിലിപ്പ ഈ മഴ പെയ്തോണ്ട് ഭയങ്കര പുല്ലായീന്നേ.
ആ അത് ശെരിയാ അപ്പടി പുല്ലായി കാണാം
കഴിഞ്ഞ ദിവസം ഞങ്ങള് നട്ട മുളകിന്റെ ചോട്ടില് ഞാൻ ഒരാളെ നിർത്തി കാട് വീശീട്ട് ചു റ്റിനും പൊതയിട്ട് കൊടുത്തു.
ആഹ് ആഹ് ഹാ ആഹ് ആഹ് നേരാ ഇപ്പൊ ഈ കാടിന് മാ ത്രം കയറുന്നതിന് ഓരു കൊഴപ്
ഒര് കൊഴപ്പൊവില്ലന്നേ എന്തൊരു പുല്ലാ പിന്ന കൊറേ ക്ക ഞങ്ങളിവടെ മര്ന്നടിച്ച് കളഞ്ഞു.
ആഹ്
എന്നിട്ടും അ് മര്ന്നടിച്ചുമ്പോ കൊഴപ്പയില്ല പക്ഷെ മറ്റുള്ള ഏ എന്താ പറയാ ചുറ്റിനും നിക്കുന്ന ആ തൈകൾക്കൊക്കെ ദൂഷ്യാ
ദൂശ്യവായ് ശെരിയാ ക മരുന്നടിക്കുന്നത്
ഇന്ന് മര്ന്നടിക്കാം.
ആഹ് ആഹ് ആഹ് കാടു പോയില്ലെങ്കിൽ വരും കാട് പോയില്ലെല് നമ്മൾ നട്ടിരിക്കുന്ന ഒക്കെ പോവും.
ആഹ് അങ്ങനെ ഞങ്ങള് വടെ മ മൊളക് കട്ടേക്കണേന്റെ കുർച്ചൊക്കെ അതിന് സൈഡൊക്കെ കൊണ്ടോണ്ട് അത്ര ഭാഗങ്ങ് കരിഞ്ഞ് വാടിച്ചിര്
ആഹ് അത് ശെരി
പക്ഷെ മഴ പെയതോണ്ട് ഒത്തിരി വന്നില്ല അല്ലല് മൊത്തം കരിഞ്ഞേനെ വെയിലാർന്നെങ്കി
ആഹ് നല്ല അരി നേരം അമ് അത് കഴിഞ്ഞ് മര മഴ പെയ്ത കാരണം രക്ഷ പ്പെട്ട് മഴ പെയ്ത് ഈ മരുന്നടിക്കുമ്പോൾ മരുന്നടിക്കുമ്പോൾ മഴയ അധികം പെയ്യാത്ത സമയത്ത് ത്ത് വേണം അടിക്കനെന്ന് പറയല്ലോ കാടിന്
ഞങ്ങള് മര്ന്നടി അപ്പ മര്ന്നടിച്ചപ്പോ കാട് കരിഞ്ഞു പോയി പക്ഷെ ആ മര്ന്നട്ച്ച് കൊറേ കഴിഞ്ഞപ്പോഴേക്കും ഉം പിറ്റേന്നന്നെ മഴ പെയ് തല്ലോ അതുകൊണ്ട് അതൻക്കത്ര ദൂഷ്യം വന്നില്ല അല്ലെങ്കി അത് മൊത്തം പോയേനെ
മൊത്തം പോയേനെ ശെരിയാ
പിന്നെ അവിടെന്താ തെന്തേലും കൃഷിയൊക്കെണ്ടോ
എനിക്കങ്ങനെ കൃഷീന്ന് പറയാൻ വേണ്ടി എനിക്ക് പറമ്പൊന്നു ഇല്ല അപ്പം കൃഷീന്ന് പറയാനൊന്നുല്ല പിന്നെ കൊറച്ചൊക്കെ അവിടെ ഇവിടെക്കെ ചട്ടീല് വെച്ചിരിക്ക്ന്നതേ ഒള്ളൂ
ജോലിയ്ണ്ടോ ജോലി
ഇപ്പ ഇല്ല ഒണ്ടായിര്ന്ന് ചെയ്യ്ന്ന്ണ്ടായ്ര്ന്നു ഇപ്പൊ ഞാൻ പോവ്ന്നില്ല ഉം പിന്നെ ആ പിള്ളേരൊക്കെയ്ണ്ട് പിള്ളേര് ജോലി ചെയ്യുന്നു പഠിത്തൊക്കെ കഴിഞ്ഞ് ജോലിയായി വല്യ പിള്ളാ ആ പിന്നെ ഞാൻ ചട്ടിയിലി മൂന്ന് പേര് ചട്ടിയിലിങ്ങനെ ചട്ടിയിലിങ്ങനെ ചെടിയൊക്കെ വെക്കും
ഉം
കൊർച്ച് പച്ചക്കറിയെന്ന് പറഞ്ഞാൽ പച്ച മൊളക് തക്കാളി അങ്ങനെ കൊർ കൊർ കൊർച്ച് സാനങ്ങളൊക്കെ വെയ്ക്കും അത്രയ്ക്കുള്ള എടെ ഒള്ളെ
അതെ ലെ ഹസ്ബെന്റിന് എന്താ ജോ തെ
ഞങ്ങൾ രണ്ടു പേരും ജോലി കഴിഞ്ഞ് തിരിച്ച് വന്നതാ
ഓ പൊറത്തായിര്ന്നാ
ആയിരുന്നു ആ
ഇപ്പ പിള്ളേര് ജോലിക്ക് പോവാണോ മൂന്ന് പേരും
അതെ അതെ പോവുന്നു കുഞ്ഞുങ്ങൾ എന്നാ എട്ക്കുന്നു
ടു കഴിഞ്ഞ് ഇരി ക്കുന്നു എളെ ആൾ പത്തിൽ പരീക്ഷ എഴ്തി ജയിച്ചിരിക്കുന്നു
ആ ഓക്കെ ഇനിയിപ്പ പ പതിനൊന്നിൽ എന്ത് എട്ക്കാനാ
ആ എ മൂ എളയ ആൾക്ക് പതിനൊന്നില് കമ്പ്യൂട്ടർ സയൻസ്
ആ ചേർന്നു ആ തൊടങ്ങുവല്ലോ ഇപ്പ അല്ലെ
ഇല്ല ജൂണിലൊക്കെ ആകുമ്പഴെ തൊടങ്ങു ഒള്ളു നാളെ യൂണിഫോമിന്റെ അളവ് ഇട്ക്കാൻ പോണം
ആ ജൂണെന്ന് പറയുന്നെ അട് ആഴ്ചയിലാ
പകുതി ആകുമ്പഴേ അവർക്ക് തുടങ്ങത്തുള്ളൂ
ഉള്ളോ അത് ശരി ആ ഓക്കെ
കാരണം എല്ലാ സ്കൂളിലും ഇങ്ങനെ അലോട്ട്മെന്റ് ഒക്കെ വെച്ചിട്ടല്ലേ ഉള്ളൂ
ആ എല്ലാവർക്കും അഡ്മിഷൻ എല്ലാം കഴിയണല്ലോ അല്ലെ
അപ്പൊ ഇവന്നൊരു പ്രൈവറ്റ് സ്കൂ കൂ സ്കൂളിലാണ് ചേർത്തെ അതൊണ്ട് പിന്ന ങ്ങനെ അലോട്മെൻ്റ് വെക്കാൻ പോയില്ല.
അപ്പൊ ഇവർക്ക് ഇ പഠിച്ച സ്കൂളി തന്നെ കണ്ടിന്യുഷൻ പ
പഠിച്ച സ്കൂളി കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാതൊണ്ട് അവടെ വെച്ചില്ല.
ആണോ അത് ശരി ആഹ്
പഠിച്ച സ്കൂളി തൊട്ടട്തെന്നെ പ്ലസ് വണും പ്ലസ് ടു ണ്ട് പക്ഷെ ഈ സ് ഈ സയൻസില്ല കം സയൻസില്ല ബയോമാക്സ്ണ്ട്. ഹ്യുമാനിറ്റീസ് കൊമേഴ്സൊക്കെ ഉണ്ട്. അതൊണ്ട് അവിടെ വെച്ചില്ല.
ആ ഓക്കെ
പിന്നെ മൂത്തിയാളും കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. അ ലീവിന അത് വേണന്ന് പറഞ്ഞോണ്ട്
ആ ഇപ്പം അതാണല്ലോ അത്യാവശ്യം വെഡിയ്തുവാ
എന്തോ
ഇപ്പം പിന്നെ കമ്പ്യൂട്ടർ സയൻസ് അത്യാവശ്യം വേണ്ടിയതുവാണ് ഇപ്പം എല്ലാർക്കും അതിനോടാ കൂടുതലും ഇഷ്ടം.
ആഹ് ഇപ്പൊ അതാണല്ലോ മെയിനായി
മെയിൻ ആയി ട്ടതല്ലേ ആഹ് കമ്പ്യൂട്ടറു എല്ലാ എന്തോ എന്തോ കറി മീൻകറി ഇരി ഉണ്ട്
ഉം
പിന്നെ ഇനിയിപ്പം എന്തേലു ഒന്നു വെക്കണം.
ആരുല്ലല്ലോ നീങ്ങ രണ്ടുപേരല്ലേ ഉള്ളു ല്ലേ അതി ചെയ്താ മതി അപ്പ വാ പിള്ളേരൊക്ക ജോലിക്ക് പോയങ്കി പിന്ന നമ്മ ദിർതി പിടിക്കേണ്ട കാര്യ ഇല്ലാ.
ആവശ്യ അത്യാവശ്യല്ല അതല്ലേ ഇങ്ങനെ സാമട്ടിൽ എത്തിക്കുന്ന
അതുകൊണ്ട് കൊഴപ്പില്ലാട്ടാ നല്ല ആദ്യമൊക്കെ നല്ലോണം ജോലി ചെയ്തതല്ലേ
അതെ നേരത്തേന്ന് പറഞ്ഞാൽ നാല് മണിയാവുമ്പോ എഴുന്നേറ്റ് ആറുമണി ആവുമ്പഴത്തേനും കംപ്ലീറ്റ് പണിയും തീർത്തേച്ച് പിന്നെ ജോലിക്ക് പോവാരുന്നു
അതാണ് നമ്മള് കഷ്ടപ്പെട്ട ഒരു അനുഗ്രഹം ഉണ്ടല്ലേ എ ന്തായാലും
അങ്ങനെ ഓടി അപ്പൊ ഇപ്പൊ ഓർക്കുമ്പോ അതിശയവാ എങ്ങനെ ആ പണിയെല്ലാം അപ്പൊ തീർത്തന്ന് ആഹ് ഇപ്പ അങ്ങോട്ട് ഓടുന്നില്ല
തെ നമുക്ക് പ്രായത്തിന്റേതായ വയ്യായികൾ കാണൂ
പിന്നെ ആഹ്
അസുഖം എന്തേലുക്കെ ണ്ടോ
അസുഖോം ന്ന് പറയാൻ അങ്ങനയൊന്നും ഇല്ല ന നടുവേദന ഉണ്ടതാണ് എൻ അത് പണ്ട് തൊട്ടേ ഉണ്ട് കുറേ കാലങ്ങൾ തൊട്ടുണ്ട് അപ്പോ ഇപ്പ പ്രായായി വെരുംന്തോറും നടുവേദന അങ്ങോട്ട് സഹിക്കാൻ വയ്യാണ്ടാവ
അതല്ലെ ഇപ്പൊ എത്രയാ ഇപ്പന്ന് എങ്ങനെ കാലാവസ്ഥ വെയിലാണോ
ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രിയിലൊക്കെ മഴയായിരുന്നു പക്ഷേ പകൽ നല്ല ചൂടാകേട്ടോ എത്ര മഴ പെയ്താലും പകൽചൂടാ
അല്ല അപ്പം ഈ മഴ പെയ്യാനുള്ള ചൂടാണ് പകൽ മൊത്തം
അതെ ആവിയാണേ ആവി എടുക്കുന്നതാണീ പുഴുങ്ങി അങ്ങ് ആവി എടുക്കുവ
അപ്പൊ ഡ്രസ്സൊക്കെ നമുക്ക് രാവിലെയൊക്കെ എല്ലാം ഉണക്കിെടുക്കാം വൈകിട്ട് മഴ പെയ്താലും വിഷയല്ലല്ലോ
ആ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായിട്ട് പ പകൽ അങ്ങനെ വെയിലില്ല ചൂടുണ്ടെന്നുള്ളതേ ഉള്ളൂ വെയിലായിട്ടില്ല ആ തെളിയുന്നില്ല ആ ഇപ്പോളും ഇരുണ്ട് കിടക്കവാ ആ പക്ഷെ മഴ പെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളു
മ് ഹും
അങ്ങനെ
ഇനിയിപ്പം ഇവിടെ ഇപ്പൊ ഇന്നലൊന്നും മഴ വലിയതായിട്ട് പെയ്തിട്ടില്ല കാരണം വെയിലുണ്ട് അന്ന നല്ല മഴക്കാറുണ്ട് അപ്പൊ നമുക്ക് വിശ്വസിച്ച് ഒന്നും പുറ
പൊറത്തിടാൻ പറ്റൂല്ല അതെന്നെ
നമ്മളോർക്ക് ഇപ്പ തന്നെ മഴ പെയുന്ന് നമ്മൾ ഓടിപ്പോയെടുക്കും പിന്നീട്
അതിനെ പണിക്കാണു അതിനെ നേര രം കാണുള്ളൂ
അതന്നെ അതുകൊണ്ട് രണ്ട് കൽപ്പിച്ചങ്ങ് ഇട്ടിട്ട് നമ്മളെന്തേലും പുറത്തേക്ക് പണിയൊക്കെ ചെയ്യാനായിട്ട് പോവും
ആഹ അത് ശരിയാ പൊറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇട്ടിരുന്നന്നാ അതും എടുത്തോട്ട് ഓടി കയറിപ്പോരാ
എന്നാ ശെരിയെന്നാ ഓക്കെ